മുടി
കേൾക്കാവോ നിനക്ക്
ആഹ് കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ
പിന്നെ സുഖായിട്ടിരിക്കുന്ന് അവിടെ എന്തു ഉണ്ട് വിശേഷം അവിടെ എന്തോ ഉണ്ട് വി
ഇവിടെയും നല്ല വിശേഷം ഇവിടെ പ്പോ വെയിലൊക്കെ മാറി മഴ വന്ന് തുടങ്ങി ങ്ങി നിങ്ങൾ
ആഹ്
അന്റെ നാട്ടില് മഴയൊക്കെ ഇണ്ടോ
ആഹ് ഇവിടെ ഇന്നലെ നല്ല മഴയായിര്ന്നടി ഈ മഴ പൈയ്തതോണ്ട് ചൂടിന് നല്ല ആശ്വാസമുണ്ട് ഇത്രയും നാള് കൊണ്ട് എന്തൊരു ചൂടായിരുന്നു ഭറ്റി വരേണ്ട കാലാവസ്ഥയല്ലായിരുന്നോ ഇപ്പം നല്ല ആശ്വാസമുണ്ട് എല്ലാത്തിനും
ഇവിടെ വളരെ നല്ല വിശേഷം ഇവിടെ ഇപ്പം മ മഴയാണ്
മഴയാണ് ആണോ പിന്നെ എന്തോ ഉണ്ട് ഓണം ഒക്കെ ഇങ്ങ് അടുക്കാറായല്ലോ നിനക്ക് ഞാ പറയുന്ന കേൾക്കാൻ വയ്യേ കേൽക്കാമോടി കേൾക്ക്ന്നില്ലേ നീ
കട്ടായി രണ്ട്
പറഞ്ഞോടി നീ പറയുന്ന എല്ലാം വിട്ടു വിട്ടാ കേക്കുന്നത് അതെന്താ എന്തോ കൊണ്ടടി പിന്നെ ഓണം ഒക്കെ ആവാറായില്ലേ ഓണത്തിനെപ്പറ്റി എന്താ നിനക്ക് പറയാനുള്ളത് ഓണം ഇപ്പോൾ വലിയ
ഹലോ കേൾക്കാമോ
കാം നീ എവിടൊയിരുന്നു ഇത്ര നേരം
ഞാ സംസാ
ഞാൻ സംസാരി
സംസാരിക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത് താങ്കൾ താങ്കൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല
എനിക്ക് ഇത്രയും നേരം നീ സംസാരിക്കുന്നതായി തോന്നിയില്ല
ഞാൻ സംസാരിക്കുന്നത് തന്നെയ ആണ് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത്
എനിക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ലായിരുന്നു പിന്നെ എന്തോ ഒണ്ടടി ഓണം ഒക്കെ ആവാറായില്ലേ എന്തോ ഒണ്ട് അവിടെ വിശേഷങ്ങൾ ഓണ ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയോ
അതെ ഓഹ്
അതെ
ഓണത്തിന്റെ തയ്യാറെടുപ്പുകളൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ ഉടനെ തുടങ്ങണം ഓണം എന്ന് പറയുമ്പോ എന്തെല്ലാം ഓർമകളാ മനസ്സിലൂടെ വരുന്നത്
അതെ അതെ ഓണംന്ന് പറയുമ്പോ തുമ്പപ്പൂ എല്ലാം എന്റെ മനസ്സിലൂടെ ഓടി വരുന്നുണ്ട് അത്തപ്പൂ ഇടുന്നതും ഓണസദ്യയും എല്ലാം പ ഓണപ്പാട്ട് ഓണക്കളികള് അങ്ങനെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഓടി വരുന്നത് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ഓണാഘോഷങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഏഹ് എന്തെല്ലാം വ്യത്യസ്തമായ രീതി രീതിയിലുള്ള കളികളാണ് നടക്കുന്നത് ഓണക്കളികൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ അങ്ങനെയുള്ള കളികളും കുട്ടികളെ ഉൾപ്പെടിച്ചുള്ള ഓണത്തിന്റെ മത്സരങ്ങളും പൂക്കള മത്സരങ്ങളും എല്ലാം ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലോ അതെ
ഞങ്ങടെ നാ ട്ടിലും ഇത്തരം പരിപാടികളൊക്കെ ഓട അനുബന്ധിച്ച് നടക്കാറുണ്ട് ഇത്ര ഓണപരിപാടി ആക്കാണ് കുട്ടികൾ മാത്രമല്ല മു മുതിർന്നവരും ഇത്തരം ഓണരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ നമ്മുടെ നാട്ടില് സുന്ദരിക്ക് പൊട്ടത്തൊടൽ എനിക്കായിരുന്നു ഒന്നാം സമ്മാനം
പക്ഷേ ഇപ്പോൾ ഓണത്തിൻന്റെറെ രീതികളെല്ലാം മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു നീ ശ്രദ്ധിച്ചോ പണ്ട് നമ്മുടെ പ പറമ്പിലെ പൂക്കൾ കൊണ്ടൊക്കെയായിയിരുന്നു ഓണത്തിന്റെ അത്തപ്പൂക്കളമെല്ലാം ഇടുന്നത് പക്ഷെ ഇപ്പൊ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടാണ് ഓണത്തിന്റെ അത്തപ്പൂക്കളമല്ലാം ഇടുന്നത് നീ അത് ശ്രദ്ധിച്ചില്ലേ
അതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മള് നമ്മുടെ തൊടിയിൽ ലും പാടത്തും പറമ്പിലും ഒക്കെ പോയായിരുന്നു പൂക്കളും പറിച്ചിരുന്നു പുറത്തുന്ന് വാങ്ങിയ പൂക്കളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമോ പ്പോൾ പൂക്കൾക്കൊക്കെ വളരെ ക്ഷാമമാണ് പലരും പൂവിന് പകരം ഇലയാണ്. അത്ത പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്നത്.
അതെ അതെ എന്തൊരു അവസ്ഥയാണല്ലേ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആത്തപ്പൂക്കളം ഇട്ടിട്ട് എന്ത് കാര്യം നമ്മൾക്ക് ഓണത്തിന് തന്നെ ഒരു തനിമയുണ്ട് ആ തനിമയിൽ തന്നെ ഓണം ആഘോഷിക്കണ്ടേ അതിന്റെ ഒപ്പം തന്നെ ഏറ്റോം വലിയൊരു കാര്യമാണ് ഓ ഓണത്തിന്റെ സദ്യ. വളരെ ഗംഭീരമായ രീതിയിലാണ് എന്റെ വീട്ടിലൊക്കെ സദ്യ ഒരുക്കുന്നത്. പരിപ്പും, പപ്പടോം, എല്ലാം പായസോം എല്ലാം കൂട്ടിയുള്ള സദ്യ നിങ്ങടെ വീട്ടിൽ എങ്ങനെയാണ് ഓണത്തിന് സദ്യ ഒരുക്കുന്നത്.
ഞങ്ങടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഓണം എന്ന് പറയുന്നത് നമ്മുടെ മ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മള് എല്ലാവരും ആഘോഷി ക്കുന്ന ഒന്നാണ്
ഞങ്ങൾ
രാവിലെ തന്നെ അമ്മ സദ്യ ഉണ്ടാക്കും ഞാനും സഹായിക്കാറുണ്ട് പരിപ്പ്, പപ്പടം. താമ്പാർ, പച്ചടി, അവിയല്, തുടങ്ങി നിരവധി കറികള് അന്നത്തെ ദിവസം ഉണ്ടാക്കാറുണ്ട് അത് മാത്രമോ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് അതിങ്ങനെയുള്ള ഓണം പോലെയുള്ള ആഘോഷങ്ങൾക്ക് മ റ്റുആയിരിക്കും അന്ന് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്
അതെ അതെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകളിൽ പല പല ക്ലബ്ബുകളുണ്ടല്ലോ ആ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണപരിപാടികൾ എന്ത് രസമാണെന്നോ കുട്ടികൾ എല്ലാരും കൂടെ ചേർന്ന് ഓണത്തിന് അത്തപ്പൂ മത്സരം അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് എടുത്ത് പറ പറയാൻ ഉള്ളതാണ് പുലികളി അത് കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമാണ്. പുലിയുടെ വേഷത്തിൽ വന്ന് നൃത്തം ചെയ്യുന്നതും എല്ലാം കണ്ടു നിൽക്കാൻ തന്നെ വളരെ രസമാണ് ഞാൻ ഇതെല്ലാം നല്ല പോലെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് നീയോ
ഞാനും അത് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പുലികളിയൊക്കെ വളരെ കുറവാണ് അതൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു അത് മാത്രമല്ല നമ്മളെ പോലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഇതൊരു സ്ഥിരം കാഴ്ച നഗരങ്ങളിലും മറ്റും താമസിക്കുന്നവര്ക്ക് പൂലികളി എന്താണെന്ന് പോലും അറിയില്ല
അതെ അതെ നീ പറഞ്ഞത് വളരെ സത്യമായ കാര്യവാണ് നമ്മുടെ ഗ്രാമങ്ങളിലാണ് ഓണത്തിൻ്റെ തനിമ പിന്നെയും അതേ അതേ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നത്. നഗരങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആ രീതിയിലൊന്നും ആഘോഷിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഓണത്തിന് നമ്മൾ സദ്യ ഉണ്ടാക്കുമല്ലോ? നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മുടെ വീ ട്ടിൽ സദ്യ ഒരുക്കും അതേ സമയം നഗരത്തിലാണെങ്കിൽ അവർ അത് ഏ കടയിൽ നിന്ന് വാങ്ങിക്കയാണ് ചെയ്യുന്നത് ഓണസദ്യ. അങ്ങനെ അങ്ങനെ ഓരോരോ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ വന്ന് ഇരിക്കുന്നത്.
അതെ അതെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഫ്ളാറ്റിലും മറ്റും താമസിക്കുന്നവരാണ് കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നതിനോ ഒന്നും തന്നെ ഇപ്പോ സമയമില്ല. എല്ലാവരും ഓണമാകു മ്പോളും മറ്റ് ആഘോഷങ്ങൾ നടക്കുമ്പോഴും പുറത്തു നിന്ന് ഓർഡർ ചെയ്താണ് സദ്യ കഴി ശരിക്കും അങ്ങനെ കഴിച്ചാൽ എന്ത് തൃപ് എന്ത് നമുക്ക് ഒരു തൃപ്തിയും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തു ചേർന്ന് സദ്യ വിളമ്പി കഴിക്കുമ്പോഴല്ലേ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം ഉണ്ടാകുന്ന
അതെ അതെ പിന്നെ നമ്മുടെ നാടിന്റെ ഭംഗിയിലുള്ള ഓണം ഒരിക്കലും ഇങ്ങനെയുള്ള നഗരങ്ങളിൽ കിട്ടകയില്ല. അതുപോലെന്നെ ഓണത്തിന് ഒത്തിരി കളികളുണ്ട്. അതുപോലെന്നെ മത്സരങ്ങളുണ്ട്. പല രീതിയിലും തിരുവാതിരകളിയുണ്ട്. എന്ത് രസമാണ് അതൊക്കെ കാണാൻ. തിരുവാതിരകളിയൊക്കെ ഉം കണ്ട് നിൽക്കാൻ തന്നെ വളരെ രസമുള്ള കാഴ്ചയാണ്. നം ഏഹ് കുറേ ഏ കുട്ടികളും സ്ത്രീകളും എല്ലാരും പെൺകുട്ടികൾ വന്ന് സെറ്റ് സാരിയും അതിൻ്റേതായ വസ്ത്രങ്ങളുമെല്ലാം ഇട്ട് തിരുവാതിര കളിക്കുന്നത്. അതുപോലന്നെ ഓണ ത്തിന് ഓണക്കോടി എടുക്കുന്നത്. നമ്മൾ ഓണക്കോടി എടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്നുണ്ട്. ണ്ടല്ലോ? അതും വളരെ സന്തോഷം തരുന്ന ഒരു ഒരു കാര്യം തന്നെയാണ്. ഓണക്കോടി കിട്ടുമ്പോൾ തന്നെ എന്ത് നല്ല സന്തോഷാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഓണക്കോടിയാണ് എൻറെ മനസ്സിലോട്ട് ഓടി വരുന്നത്. നിനക്കോ?
അതെല്ലാം സത്യമാണ് ഓണക്കോടി എനിക്ക് എല്ലാ ഓണത്തിനും ഓണക്കോടി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഞാനും കുടും മുതിർന്നവർക്ക് ഓണക്കോടി നൽകാറുണ്ട്. അത് കിട്ടുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അത് പോലെ തന്നെയാണ്. ഓണത്തിന് മുതിർന്നവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം കിട്ടുന്നത്. കൈനീട്ടം കിട്ടുന്ന തുക എല്ലാം കൂടി കൂട്ടി വെച്ച് കൂട്ടി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
അതെയതെ വളരെ സന്തോഷമാണ് നമ്മ്ടെ പ്രീയപ്പെട്ടവരിൽ നിന്ന് കൈനീട്ടമെല്ലാം കിട്ട്ന്നത്. ഓണം തന്നെ ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം നാലോ ഓണം അങ്ങനെയൊക്കെയുണ്ട്. നമ്മുടെ പ്രീയപ്പെട്ടവരുടെ വീട്ടിലും നമ്മൾ ഓണം പോയി ആഘോഷിക്കാറുണ്ട്. എന്ത് രസമാണ് ഒന്നിച്ച് എല്ലാരും ചേരുന്നതും ഒരു കൂട്ടായ്മ തന്നെയാണ് ഓണം.
അതെ തീർച്ചയായിട്ടും. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഉത്സവ മാണ് ഓണം. ഓണംന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ്. ഇനിയും കുറച്ചു നാള് കൂടി കാത്തിരിക്കണം അടുത്ത ഓണം എത്താൻ.
അതെ അതെ
ഞാൻ വെക്കട്ടെ
ആഹ് ശെരിയടി നിനക്ക് സുഖവല്ലേ? അഹ് ശരീടി എന്നാ.
ശരിയെങ്കി